ഹലോ
ആഹ് എന്തൊക്കെ ഇണ്ട് വിശേഷം
വിശേഷങ്ങളൊന്നുയില്ല സുഖായിട്ടിരികുന്നു അവിടെ എന്തുണ്ട് വിശേഷം
ഇവിടെ നല്ല വിശേഷം രാവിലത്തേക്ക് ക്കേ ഓഹ് മഴേ ഒള്ളൂ
മ്ഹ് ഇവിടെ മഴയാ
മഴണ്ട്ല്ലേ
അതെ മഴയാ
നല്ല മഴയാണ്ല്ലെ
അയ്യോ ഇന്നലെ തുടങ്ങിയ മഴയാ രാവിലെ തുടങ്ങിയാതാ
ആഹ് ഇവടിം അതെ മഴ നിക്ക്ണില്ല
എവടെ അതെന്നാ
പെയ്തോ ഏ പെയ്തോണ്ടേ ഇരിക്കാണ്
ഭയങ്കര മഴയ രാവിലെ തോട്ട്
ഉം രാവിലെ നീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാ
അതെ പണി ചെയ്താലും തീരത്തില്ല ഉം എന്ന ഉച്ചക്കത്തെയെല്ലാം ആയോ
ആഹ് ഉച്ച ആവുമ്പോത്തെകായി
ആഹ് രാവിലത്തെ എല്ലാം കഴിഞ്ഞല്ലേ
ആഹ് ഞാൻ കുറച്ച് ദിവസമായി വിളിക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ ഓരോ തിരക്കായിട്ടേ
അതെ ഞാനും നോക്കി ഇന്നലെ നോക്കിയായിരുന്നു ഒന്ന് പക്ഷെ അങ്ങോട്ട് പോവുന്നില്ല അതിന് മഴ ആയൊണ്ടായിരിക്കും ആഹ് ഞാനി ഇന്നലെ ഉച്ചക്ക് നോക്കിയായിരുന്നു നോക്കി കഴിഞ്ഞ് കോൾ പോ
ആഹ്
അഹ് പിന്നെ ഇന്ന് പിള്ളേർക്ക് അവധി അല്ലെ അന്നേരം പിന്നെ ഇന്ന് ഫ്രീയല്ലേ
ആഹ് ഇടക്ക് നല്ല മഴയയെ കൊണ്ട് ഒന്നും കേൾക്കുണും ഇല്ല ന്നാളും രണ്ടുപേര് വിളിച്ച പറഞ്ഞരുന്നു അവിടെ ഒരു കൂട്ടുകാര്ത്തി അവള് വിളിച്ചാ കേൾക്കണില്ലന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു
അത് മഴയോണ്ട് ഇപ്പൊ വേ വേറെരാൾ വിളിച്ചപ്പോഴും പറഞ്ഞു കേൾക്കുന്നില്ല ഇടക്കേ കേൾക്കുന്നൊള്ളും മഴ ആയെണ്ട് എല്ലായിടത്തും ഇപ്പൊ മഴയല്ലേ
ആഹ് മഴന്നെ
ഉം അതും കൊണ്ടാ ഇടക്കൊന്ന് വെയ്ല് വരും ആ അതെ ഇടയ്ക്കൊന്ന് വെയിൽ വരും ഇടയ്ക്ക് കഴിയുമ്പോ ആ വെയിൽ അങ്ങ് പോവും
ആഹ്
എന്തോ പണിയന്നോ
എല്ലാ പണിതാ കഴിഞ്ഞു
ആഹ് ആഹ്
പി അവിടെ ഒരു ആയു ആയുർവേദ ആശുപത്രിയുടെ കാര്യൊക്കെ വിചാർച്ചാണ്. കാല് വേദനക്കെ മുട്ടുവേദന നല്ലോണ്ട്.
അ എല്ലാർക്കും ഇപ്പം മു ട്ടുവേദനയാാണ് എനിക്കും ഒണ്ട് രാത്രിയിലൊക്കെ കെടക്കാൻ ഭയങ്കര ബുദ്ധിമു
ആഹ് ഈ മഴ കാരണം നോക്കും വേണ്ട കാല് ആഹ് കാലേ രാവിലെ നീക്കുമ്പ നീക്കാൻ തന്നെ പറ്റില്ലാ.
ആഹ് എനിക്കി രണ് മ ഞാന്പ്പം ഇന്നലെ പിള്ളാരോട് പറയും ചെയ്തു മടക്കി നമുക്ക് ബാത്റൂമിലെന്നു ഇരിക്കണങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് നല്ല ബുദ്ധിമുട്ടാ നല്ല ബുദ്ധിമുട്ടാണല്ലോ. രാവിലെ നീ നീയ്ക്കാതിരുന്ന പറ്റൂലല്ലോ നമുക്ക്.
അങ്ങനെ കട കടക്കാൻ പറ്റോ വയ്യാന്നും പറഞ്ഞ് കേറി കടക്കാൻ ഒക്കത്തില്ലല്ലോ.
കെടക്കാനൊക്കത്തില്ലേ പണി ഒരുങ്ങണ്ടേ.
അതെ പിള്ളേരു ഉള്ളോണ്ട് നമുക്ക് പിന്നെ പണിയെടുത്താലല്ലെ പറ്റു ഒള്ളൂ.
ആഹ് അപ്പൊ ഞാന് സാ ഇബടെ ആശുപത്രിയിൽ നോക്കി ഗവണ്മെന്റിലൊക്ക പോയി നോക്കി. മരുന്നു കയിച്ചിട്ടൊന്ന് മരുന്ന് കഴിച്ചിട്ട് അവിടെന്ന് മരുന്ന് തന്നു വേദനക്കുള്ള ഗുളികൊക്കെ തന്നു. പക്ഷെ അത്കഴിച്ചിട്ടൊന്നും വലിയ വ്യത്യാസം ഇല്ല.
ആഹ് എന്ന പിന്നെ തിരുമാൻ പോകുന്നോട്ത്ത് പോണം.
ആഹ് നിങ്കടെ അവിടെ എവിടത്തെ ഉണ്ട്ന്ന് പറയുന്ന് കേട്ടു ആയുർവേദത്തിന്റെ ഒക്കെ.
അത അങ്ങടെ ഇവിടെയൊക്കെ ഒണ്ട് ആഹ് അങ്ങടെ ഇവിടയൊക്കെ യൊണ്ട് ആഹ് അങ്ങടെെ ഇവിടെയൊക്കെ യുണ്ട്.
ചിലാണോ അതോ
ഈ ആഹ് ഒഴിച്ചിലുണ്ട് എന്നാൽ നല്ല കാശങ്ങോട്ട് കൊടുത്താലേ നമ്മളെ ഇതാക്കി തരത്തൊള്ളൂ. ആഹ് നല്ല വയസായ ഞാനാ ബോണംന്നോർത്തിരിക്ക എനിക്ക് നടുവിന്ന് വേദനിം കാലിന്റെ മുട്ട് മടക്കാനും വയ്യാത്തൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ഞങ്ങൾപ്പ അങ്ങടെ. ഇബട്ന്ന് മാർണില്ലല്ലോ അപ്പൊ ഉഴുച്ചിൽന്റെ നോക്കിയാലോന്ന് വിചാരിക്ക്ണ്ട്.
നാലായിരം രൂപായോ മൂവായിരം രൂപൊയൊക്കെ പിന്നെ അത്രേ ഒക്കെണ്ട് ഇവിടെ അങ്ങനെ അടുത്തുണ്ട് പക്ഷെ അവിടം വരെ പോയി തം എ ആഹ് അര മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കും പക്ഷെ.
അല്ല നമ്മക്ക് അവിടെ നിന്നിട്ട് ചെയ്തൂടെേ.
ഇല്ല നമ്മളെ അവര് ചെയ്തിട്ട് ഇങ്ങ് വിടുവാ.
വീടുവ ചെയ്യ്ണ് ആഹ് അല്ല ഇവടെ ഒരു ആശുപത്രിയില് ഇവിടെ നിർത്തി ചെയ്യേണ്ടതില്ല പക്ഷെ വേറെ ആരും അങ്ങെട് കേറ്റത്തില്ല അവിടെ. രോഗിക്ക് മാത്രം അവിടെ നിക്ക മറ്റർക്ക് വീട്ടി പോർണം ആ വി ബാക്കിയൊക്കെ അവര് ആശുപത്രിക്കാര് നോക്ക ചെയ്യ്ണെ ആയുർവേദത്തിന്റെ
ഇവിടെ അങ്ങനല്ല ഇവിടെ നമ്മള് തിരുമി ഏ പോയിട്ട് ഇനു പോരുവാ ആഹ് പിന്നെ വീട്ടിൽ വന്ന് നമ്മള് ജോലി ചെയ്യാൻ പറ്റത്തില്ല.
ആഹ് റ ഇവടെ കടക്കണ്ടി വരൂല്ലേ.
കടക്കണ്ടെ അല്ലേ നമ്മള് വീട്ടിൽ വ അവരിങ്ക് വീട്ടിൽ പറഞ്ഞു വിടും വീട്ടിൽ വന്നാ നമ്മള് റെസ്റ്റ് എടുക്കണം
റസ്റ്റ് എടുക്കണംല്ലേ വീട്ടിൽ വന്ന് നമ്മളിപ്പോ റസ്റ്റ് ഒന്നും നമ്മ ക്ക് പറ്റുന്ന പണിയല്ല
ആ റെസ്റ്റ് എടുക്കണം ഒരാഴ്ച ഫുള്ള് റെസ്റ്റ് വേണണം അല്ല പിന്നെ പിന്നെ നമ്മുടെ ഇതുപോലെ ദേ ല്ലാം പിന്നെ ഉണ്ടാവും നമ്മള് പിന്നെ ചെയ്തൊണ്ട് ആ പിന്നം ചെയ്തുക കൊണ്ട് പ്രയോജനമല്ലാതായിപ്പോ
ആഹ അപ്പൊ ഇവിടെ നോക്കിപ്പോ അവിടെ എവിടത്തെ ഇണ്ട്ന്ന് പറഞ്ഞ എവിടെ ഫീസ് ഉണ്ട് തോന്ന്ണ് അത്യാവിശ്യം ഇവിടെ പിന്നെ കടത്തി ആഹ് ഭക്ഷണംക്കെ നമുക്ക് കൊണ്ടെ കൊടുക്കാം പക്ഷെ അവര് പുറത്ത്ന്ന് അവര് അതിന്റെ ആൾക്കാര് വന്നിട്ട് വേടിക്കുത്ര അതുവരെ റൂ അവര് കടക്കണോടത്തേക്കും നമുക്ക് ചെല്ലാം പറ്റില്ലത്ര ഏതാ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളയിനെ കാണിക്കുള്ളൂ വന്നിട്ട് പോവ വിളിക്കാനോ ഫോണിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല
ആഹ് ആഹ്
അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരാഴ്ച ചെലപ്പോ ഒരു മാസം കടക്കേണ്ടി വരുത്ര അത് നമ്മടേ ത് മാ മാറന്നേന് അന്സരിച്ചിട്ടേ
ആഹ് ഇവിടെ കറക്കുവല്ല അവര് നമ്മളെ ചെയ്ത ട്ട് നമ്മളെ വീട്ടിൽ വിടും നമ്മുക്ക് പിന്നെ ഇവിടെ വന്ന് അടങ്ങിയിരിക്കാനാ ഒക്കുവോ നമ്മളെന്താ നോക്കിയാലും പണിയല്ല വീട്ടിൽ കടക്കുന്നത് അതെ വേറെ ആരും ഇല്ല വേറെ ആരേലുംണ്ട്ന്നെ നമുക്ക് സുഖായിട്ട് ഇരിക്കാ
ആഹ് അത് ശരിയാണ് അപ്പൊ അവിടെ അങ്ങനെയാണ് ഇല്ലേ
ആഹ് ഇവിടെ ഇങ്ങനാ നമ്മൾ പോയി ചെയ്തിട്ട് നാലുമണിയാ ആകുമ്പോ ചെല്ലണം നാലുമണിക്ക് പോയാ പിന്നെ നമ്മള് എട്ടുമണിയാവും ആഹ് നാല് മണിക്കേ ഉള്ളു നാലുമണിക്ക് പോയാ എട്ട് മണിയാകുമ്പോഴത്തേനെ നമുക്ക് തിരിച്ച വീട്ടിൽ വരാം
തിരിച്ച് വരാലെ ഈ ഒരു ദിവസത്തെ ഫീസാണോ ഈ നാല്
ആഹ് ഒരു ദിവസത്തെ ഫീസാ ഒരു ദിവസത്തെ
ഒരു ദിവസത്തേക്കാണ് നാല് ഇല്ലേ
ആഹ് അത് ശരിക്കും മാറിയിട്ടെ അതുപോലെ അവര് ചെയ്യും പക്ഷേ നമ്മൾ വീട്ടിൽ വന്ന് അവർ പറയുന്ന പോലെ ചെയ്താല് നമ്മുടെ കുറയും
അതേപോലെ ചെയ്യണം എന്നാലേ മാറുള്ളൂ എന്നല്ലേ
അല്ല പിന്നെ നമ്മള് ചെയ് നമ്മൾ അത്രയും ചെയ്യോണ്ട് പ്രയോജനം ഇല്ലല്ലോ അവര്അതിനുള്ള മരുന്നും എല്ലാം തരും തന്നു വിടും നമ്മള് വന്നിട്ട് ഇവിടെ അ അടങ്ങി ഇരിക്കണം നമക്ക് ഒക്കോ പിള്ളാര് ഉള്ളടത്ത് നമുക്ക് ഒക്കത്തില്ല
അതൊന്നും നടക്കില്ല
അതൊന്നും പറ്റത്തില്ല വീട്ടിലെ തുണി അലക്കും മിറ്റം തൂപ്പും പെരക്ക്അകം തൂപ്പും ഇതെല്ലാം ബുദ്ധിമുട്ടാ
ആ ഇല്ല ആ അത് എന്തായാലും പറ്റുംന്ന് തോന്ന്ണില്ല
ഓ നമ്മള് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയാലും അവരുടെ ഇതിനുള്ള വേദനക്കുള്ള മരുന്നേ തരത്തുള്ളൂ
ആഹ് ആഹ്
അവര് അല്ലാതെ ഒന്നും തരത്തില്ല ആ അവര്അതേ തരത്തുള്ളു അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ ഞാന് അങ്ങ് മടിക്കുവാ
ആഹ് ഞങ്ങളാ ഇംഗ്ലീഷ് മരുന്ന് കൊറേ കഴിച്ച് മടുത്തെ
അതെ
പിന്നെ പൊറത്ത്ന്ന് കൊറ്ച്ച് ഇതൊക്കെ മേടിച്ചു മറ്റേര് കടേൽന്ന് ഇങ്ങനെ വേദന മാറാനാന്നൊക്കെ പറഞ്ഞിട്ട് ട്ടെയ്
യൂട്യൂബിലൊക്കെ ഉണ്ടല്ലൊ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കാൻ വയ്യായിരുന്നൊ
അതൊക്ക നോക്കി
നോക്കിയാര്ന്നൊ
പുളിടെ ഇല വള്ളം തൾപ്പിച്ചിട്ട് അയ് കാല്മെ ഇണ്ടാക്ക്യ മതി
ആഹ് ഓരോര്ത്തര് ഓരോന്ന് ഇടും പുളീട ഇലയും ഉപ്പ്കല്ലും ഇതെല്ലാം കൂടി തെളപ്പിച്ച് കുളിച്ചാ മതിയെന്ന് പറഞ്ഞു
പക്ഷെ അതൊക്കെ നോക്കി പക്ഷെ ഒന്നും വല്യ വ്യത്യാസ ഇല്ല
ആഹ് ഹ
അപ്പഞ്ഞി ആയുർവേദത്തന്നേ നോക്ക്യോക്കട്ടേച്ച്ട്ടെ ഇംഗ്ലീഷ് മര്ന്ന് കൊറ്ച്ച് കഴിച്ചിലെ
ആഹ് ഇംഗ്ലീഷ് മര്ന്നിനിം പിടിക്കത്തില്ല നമ്മളി ആയുർവേദൊം രണ്ടു കൂടാവുമ്പം പിടിക്കത്തില്ല നമ്മക്ക്
ഇപ്പൊ പിന്നെ എല്ലാരും ആയുർ ആയുർവേദിക്കാ പോണതെ പ്പൊ ഷുഗർനായാലും പ്പ ആയുർവേദ മരുന്നാാണ് പ്പ എല്ലാരും കഴിക്കുന്നെ ഷുഗർനൊക്കേ
ആഹ് ഇവിടെ എല്ലാരും ഇഗ്ലീഷ് മരുന്നാ ഷുഗർന് കഴിക്ക്ന്നെ
ഇവടെപ്പോ ഷുഗർന് ആയുർവേദത്തിലെന്തോ പൊടീണ്ട് പൊടി കലക്കി കുടിക്ക ശ്. ഏഹ് ആഹ് കൊറേണ്ട് അതവര് ആഴ് ആഹ് ഇണ്ട്ണ്ട് കൊറീണ്ട് ആഴ്ചക്ക് ആഴ്ചേക്ക് പോണം ആഹ് മരുന്നൊര് പൊടി മരുന്നാണ് നല്ല കയ്പ്പുള്ളേനെ തോന്ന്ണു
ഉം പ്രായൊള്ളോരൊന്നും കുടിക്കത്തില്ലത്
ആഹ് പിന്നെന്താ ഉലുവേ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അത് രാത്രി വ ഇട്ടേച്ച്ട്ട് രാവിലെ അത് കുടിക്ക്യ
ഇപ ഷുഗറ് കൊറയല്ലെ
ആഹ് ഷുഗറ് കൊറയാ വേണ്ടീട്ട് പക്ഷെ അതൊക്കെ ചെയ്യുമ്പൊ കൊറ് ച്ച് കൊറവ്ണ്ട്ട്ടൊ
ആഹ് ആഹ്
പിന്നെ ഇത്രം മാസത്തിലിങ്ങനെ ചിയ്യും മാണം ഷുഗറ് പോയി നോക്കണം നമ്മള് പിന്നെ അതിന്ന ആഹ് ഇണ്ട് പിന്നെ റിസൾ അവരിവടെ നമ്മളാ പേപ്പറവ്ടെ കാണിച്ചെട്ക്ക ഡോക്ടർട് ക്ക് പോകുമ്പൊ ആയുർവേദത്തിന്റെ അപ്പൊ പ ഷുഗറ്കൂടുതല്ണ്ടെങ്കി അതിനനുസര്ച്ച് വേറെ പൊടിമാറ്റി തരൊ ഇതൊക്കെ ചെയ്യ്ണ് ണ്ട് നമ്മള് കഴിക്ക്ണത് മാറ്റീട്ട് വേറെ കൂടുതലുള്ളോര്ക്ക് വേറെതോ പൊടീ കൊറവുള്ളോര്ക്ക് അയ്നൻസര്ച്ച്ട്ട്ള്ള പൊടി തോന്ന്ണ്
പൊടികളോ
അങ്ങൻ ആഹ് അങ്ങൻത്തെ കൊട്ക്ക്ണെ ഇപ്പൊ ഒരുവിധ ആൾക്കാരൊക്കേ ഇപ്പ അങ്ങ്ട് പോൺണ്ട്
ആഹ് ആഹ്
അര് ഇങ്ങൻത്ത ഉഴിച്ചില് അവിടെ ഉഴിച്ചിലും കാരൃങ്ങളൊന്നുല്ല ആയുർവേദത്തിന്ന് മരുന്നോളുണ്ടല്ലൊ പനിയാലും അയ്നൊക്കോരൊ മര്ന്ന്ണ്ട് പനി ച്ച്ട്ട്ണ്ടാ ഇല്ലാതൊക്കെ അങ്ങത്തെ മര്ന്നോള
ആഹ് ആഹ്
ബടള്ളോരപ്പ അങ്ങന പോണത് ഞാന് എന്തായാലുന്നാ മറ്റ അവ്ടെ എങ്ങനെ ഇല്ലാല്ലേ ഞങ്ങളെന്തായാലുന്നാലേ ഞേ അവിടങ്ങനെ നിന്ന്പോര്ണന്നല്ലേ പറഞ്ഞെ വന്ന് പോവാന്നല്ലേ പറീണ്ട്
ആഹ് അതെ വന്ന് അവിടെ ടൊക്കെ വന്നു പോഗാവുന്നേളളൂ അതെ
അപ്പൊ ന്തായാലും ഞാൻ നോക്കിയോക്കട്ടെ ഞ്ഞി ബടെ വീട്ടില് വര്ണതും പോക്കൊക്കെ നട ഉണ്ടാവില്ല അപ്പൊ ഞ്ഞി ഇവിടന്നാ നോക്കിയോ ക്കട്ടെ ന്നാ
ഇവടെ നമ്മടെ ഇവിടെ വന്ന് പോ വത്തേ ഒള്ളൂ അവിടെ നമ്മടെവിടെങ്ങും വന്നാ കടത്തത്
ആഹ് ഇല്ല ഇല്ല അപ്പൊ അവിടെയാവുമ്പോ കൊറച്ച ദിവസം റസ്റ്റ് കിട്ടൂലോ
അതെ റെസ്റ്റെ ടുക്കണന്നേഒള്ളൂ വീട്ടിലെ പണികളൊന്നും ചെയ്യാ പറ്റത്തില്ല അവര് പറയുന്ന പോലെ കേട്ടാങ്കീ നമ്മളെ എല്ലാ വേദനയും പോകും
അപ്പന്ന ന്തായാലും ഞാൻ അവിടെന്ന് അന്വേഷിച്ചോ ക്കട്ടെ ന്നാ പിന്നെ വന്നു പോണ്ടേ തില്ലല്ലോ
അതെ
അവിടെന്നെന്വേഷിച്ചോക്കട്ടെ വിടേം കടന്ന് കഴിഞ്ഞാ കൊറച്ചൂസം ഒരു ഇത് കിട്ടൂലോ മ്മക്ക് ദേഹത്തിനൊക്കെരു ചമൻത് കിട്ടൂലോ
ആ തെ
പ്പ ന്തായാലും ന്ന അവടെന്നേനോക്കിയോക്കട്ടേ ബടെ ന്തായാലും ഇല്ലൃ ന്ന് തന്നെ പോയിവരണ്ടേ
അ തെ മുട്ടനൊക്കെ ഭയങ്കര വേദന ഓരിടത്തത്ത് നമ്മള നെ നിലത്തിരുന്നാല് നമുക്ക് പൊങ്ങാൻ തന്നെ പാടാ-
ആഹ് നല്ല ബുദ്ധിമുട്ടാണേ.
ഉം ഭയങ്കര പ്രയാസാ-
ഞാൻ നോക്കി നോക്കട്ടെ ഞാൻ ഇവിടത്തെ നോക്കിട്ട് അപ്പോ ഇവിടെ നോക്കിയിട്ട് അങ്ങോട്ട് വരാം അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് വരാകേട്ടോ.
ആ ഒക്കെ മക്കളൊക്കെ വലുതായോ എന്നാ-
ആഹ് വലുതായി അവരൊക്കെ വലുതായി
അല്ല കുഞ്ഞാണെങ്കിൽ പിള്ളേര് വിട്ട ട്ട് വരാനൊന്നും ഒക്കത്തില്ലല്ലോ
അപ്പോ ഞാൻ എന്തായാലും വരുണ്ടെങ്കിൽ വിളിക്കാം.
ആഹ് ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ